സമ ആ നമ്മളങ്ങ സമയം ആ ഒന്നേരായിട്ടുള്ളു ഒന്നേരായിട്ടുള്ളു പറിയാം നമ്മള്
ആ
അതൊക്കെ കഴിഞ്ഞോ അത കഴിഞ്ഞോ അന്റെ നി സ്കാരന്നൊക്കെ കഴിഞ്ഞോക്ക
പിന്നെ ചോറ്ന്നിട്ട് ഇങ്ങനെ പോവാൻ കരുതി കുളിച്ചണ്ടേ കുളിച്ചിട്ടൊന്നുമില്ല ഉ ഏ ആ
കുളിയോന്നും കഴിഞ്ഞില്ലല്ലേ സ്കൂളൊന്നുംല്ലാത്ത ചടിച്ചിരിക്കൂല്ലേ ഞങ്ങളൊക്കെ ഒരു ആ വീട്ടിൽ പോയാല അക്കള് പണിയണേ ഇവിടുന്ന് മെയിൻ പണി കഴിക്കും എത്ര നേരത്തെ കയ്യുണ്ടോ മെ ആയി അത്ത് കരുത്തിറക്കണം പക്ഷെ വീട്ടിലാവുമ്പോ ഒരു മണി രണ്ടണി ബാങ്ക് കൊടുക്കാ നേരതെ ക്കാരൻ കുളി
ആ അയ് ശരി
എളുപ്പം പരിപാടിയാണ് ആ എല്ലാരും അങ്ങനെ തന്നെ ങ്ങനേ കുത്തിർന്നു പോവും കുത്തർന്ന് കുത്തർന്ന് ഇവിടുന്ന് ആണെങ്കിൽ വേഗ എത്ര പെട്ടെന്ന് കഴിച്ചാ കയ്യോ അത്ര പെട്ടെന്ന് കഴിച്ചു ഇവിടെ പണി ആ എന്നാലപ്പോ നമ്മക്ക് വെറുതരിക്കാൻ കഴിയുള്ളേ
ആ വെറുതെ കുത്തർന്ന ഉം പണിയൊക്കെ എല്ല എന്നും അടിച്ചു വാരി തുടകോ
ആ അടിച്ചെരി തുടക്കം ഇവിടെ നിലടാണ്ട് നിങ്ങതെല്ലാ പണി കഴിഞ്ഞ് കയറിയതാ
ആ എല്ലാം എല്ലാ പണിം കഴിഞ്ഞതാ
ഏ ഞങ്ങത് കഴിഞ്ഞില്ലേ
ഏ നേലം ഇട്ടിയില്ല
ഏ നിലം ഇട്ടിയില്ല
ആ ഇബടെ പറഞ്ഞാല് പണിയൊക്കെ കഴിഞ്ഞതാണ് ഇവടെ ഡോറ് അതേ പോലെ കർട്ടന് അങ്ങനെ അല്ലറാ ചില്ലറാ പണികളൊ
ഡോറ് ഡോറ് വെച്ചില്ലാ റൂമിന്റെ റൂമൊക്കെ വെച്ചോ
അതല്ലാ ഈ അടക്കളയിലൊക്കെ ഷെൽഫിന് അതേപോലെ റൂമത്തെ ഷെൽഫി ഡോറ് വെക്കൂല്ലോ
ആ ആൾമറാ അതൊക്കെ വാ ണ്ടിരുല്ലോ
അങ്ങനത്തെ പണികളൊക്കെ ഒണ്ടായ്നെള്ളൂ അതൊക്കെ പിന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം എട്ത്ത്
എട്ത്തോ ഞങ്ങളത് ഈ അടിട്ടാല് ഒര് വിധം പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ വാക്കിയെള്ളാ കൊറേശേ എട്ത്താ മതി ഞങ്ങന്ന് കിട്ടില്ലേ ഇനിയിപ്പം ബുദ്ധിമൊട്ടാവും അത് അങ്ങോട്ടൊന്ന് നീക്കി ഇങ്ങോ അങ്ങട്ടും നീക്കി അത് നല്ല അതാണ് അപ്പം ആദ്യം അത് അറിഞ്ഞില്ല അങ്ങനേ ആാ ആ കാടും അന്നെങ്കി നന്നായിട്ടാ മതി അന്ന് അത്ര ഓടില്ലാ അന്ന് വേഗം കേയറിയിര്ന്നാ മതിയെന്ന് വെച്ച് അങ്ങനെ കേറിര്ന്നു
ആാ
ഉം അന്ന് കയ്യില് പൈസില്ലാ പശെ ആാ കാടോം എന്നാലും ഒണ്ടാവും പേരേയും കൂട്ടികളടേ കല്ലിയാണോ കടം ഇല്ലാതൊണ്ടാവുല്ല്യാ
അത് ശെരിയാ
ഉം ആയ്ന് ഇപ്പം പെരപ്പാളിയോ വാർപ്പ് കഴിഞ്ഞ് അവടന്നാണ്ട് തൊടാങ്ങും പ പ പൈസെന്റെ പൈസ നോക്കിയാ കാണൂല്ലാ
മോഡല് കൂടുന്തോറും പൈസാ വേണം
ആാ മോഡല് കൂടുതോറും ആണ് പിന്നെ തര മണല്, സിമന്റ് വയറിങ് ഇതിനലൊക്കെ പൈസാ ഇങ്ങനെ കയ്യിന്ന് പോണൊങ്ങട്ട് കാണൂല്ലാ പശെ പൈസാ പാട് പോം
ഉം പെരാമ തൊട്ടാ പൈസായാ
പിന്നെ ഇപ്പം പെരപ്പണി നിർ കണ്ട് പിന്നെ കാടുണ്ട് രെസം അതൊക്കെ നല്ലൊരു ജോലി ആ നല്ലൊര് ജോലി കിട്ടണം ആദ്യം നല്ലൊരു ജോലി കിട്ടണം ആദ്യ ഒര് ജോ ജോലി ഒണ്ടായനിയോ ജോലിന്ന് എറങ്ങി വേറെന്താങ്കിലും ജോലി കിട്ടണം ആാ അവ് ഹൗസ് ഡ്രൈവെറേനി ഇവടെ ബുദ്ധിമു കാരണം
ആാ ആാ ആാ ആാ നമ്മളും വേണല്ലോ പെണ്ണുങ്ങളും വേണല്ലോ ജോലിയൊക്കെ എട്ത്ത് ആാ
ആാ അല്ലെ നമ്മക്ക് എന്നെയോന്നും അയ്ന് അങ്ങനാ പൊറത്ത് വിടൂല്ലാ
യെ നിങ്ങാളെ
ആാ അങ്ങനെ കൊറച്ച് കിട്ടാണം ആൾക്കാരല്ലോരില്ലാരും ഇവടെ ഒള്ളു പഠിക്കാനന്നാലും വെല്ലാ വിടൂല്ലാ ഉം
പിന്നെ പൈസ ഉണ്ടെങ്കി പിന്നെ കൊഴ്പ്പാല്ലേ പിന്നെ ഞമ്മക്ക് നമ്മള് അതില് നിക്കണം എന്നേണ്ടെങ്കില്
ആാ നമ്മക്ക് വാങ്ങാണം ആാ നമ്മക്ക് കു കുട്ടികളെ കുട്ടികളൊക്കെ കൊണ്ട് പൊറത്ത് പോമ്പോളേ എന്തെങ്കിലും കയ്യില് പൈസ കുട്ടിളോം വാങ്ങി കൊടുക്ക്ണെങ്കി നമ്മളെ കയ്യില് പൈസാ വേണം ഉം പൊതുവേ ആാ എല്ലാർക്കും
ഉണ്ട് എന്തേലൊക്കെ വാങ്ങിക്കൊടുക്കണ നമ്മക്ക് നമ്മളെ പതിക്ക് കുറച്ച് കുറഞ്ഞ പൈസ ആായാലും
ആഹ പിന്നെ അമ്മക്കും ഉണ്ടാവുംല്ലോ ഒരു പൂതി അമ്മക്ക ഉണ്ടാവും വാങ്ങാൻ പൂതി അത് കുട്ടികള അണ്ട് നമ്മള കതി തീരല്ല
ഉം എനിക്കാണെങ്കി പുൊറത്ത പോയ എന്തേലും വെറൈറ്റി വേണം അങ്ങനെ ലോഡർ് സ് അങ്ങനെയാച്ച െ ആഹ അങ്ങനെ മാ
ഇതൊക്കെ ആട്ട് ഇപ്പോഴും ഇപ്പോഴും കാണണം
ഉം എഞ്ചന തന്നെ പത്ത്പ്യ കിട്ട ത്തിയാ ഇവിടെ അടുത്തൊരു പീടിയോണ്ടായി അയാക്കുട് മണ്ടും ന്നിട്ട് ഒര്റുപ്പേന്റെ കൊറേ മുട്ടായി അങ്ങട് വാങ്ങും എടു അങ്ങനെ തിന്നും
ആ ഇവിടൊണ്ട് ഒരു പീടികേല് പുളിയച്ചാറ് പുളിയച്ചാറിന് ഒറുപ്യയുണ്ടെ ഇപ്പ അഞ്ചുറുപ്യെന്റെ ഉണ്ടല്ലോ ഒറുപ്യെന്റെ ചെറീതെ പണ്ടൊക്കെ വലുതേന് ആ വലുതിന് ഉറുപ്യെ ഉള്ളേന് ഇപ്പൊ അഞ്ചുറുപ്യായി വലുതിന് മറ്റ പിന്നെ അയിന്റേം സെന്റിന് ഒറുപ്പിയായി
അതാണൊന്നാമത്
കാ കാക്കറെന്റെ പുളിയാച്ചാറ് വന്നൊന്ന് വണോദിച്ചുംകൊണ്ട്
ങ്ങക്ക് നല്ലേശ്റ്റാ
ആഹ് ഇഷ്റ്റാണ് അപ്പം പത്തെ പത്തുറുപ്യക്ക് പത്തെണ്ണം കിട്ടുവല്ലോ ഇവിടങ്ങനെ ആ അടുത്തല്ലെ അപ്പൊ ഇത്തീ പണിയും കഴിച്ചിട്ട് നിക്കുമ്പോ എന്തെങ്കിലോക്കെ വേണം
ഉം
ഉം പിന്നെ നിങ്ങളിവിടെ ആ ഉപകാരല്ല ക്ഷെ ഇവിടെ പ ക്കിയാലേ പറ്റാവുമ്പൊ ബുദ്ധിമുട്ടാ ഞമ്മള് ഇല്ലാത്ത പോയി വാങ്ങുവേ പൈസല്ലോണ്ട് കേറീം ചെയ്യും അതാ ഉള്ളെ പക്ഷെ മുട്ടായി ഒന്നും വാങ്ങൂല്ല കേട്ടോ മുട്ടായി ഒക്കെ വാങ്ങിമ്പം ന്റെ ഉതിയാക്ല മേയാറ് അത് അ അതൊന്നും പറ്റൂല്ല അത് ഇങ്ങനായി അങ്ങനായി അങ്ങേരിപ്പം ഇപ്പൊ അവളില്ലാത്തുവല്ലെ അയിന് ഓരോ സാധനം വിടെ വാങ്ങിയത് അതടെ ആ ബുക്കിലടെ എഴുതി വയ്ക്കും ഇന്ന സാധനം ഇത്രയാന്ന് അപ്പൊ എന്താ വാങ്ങിയ അറിയാം മുട്ടായി തരുവാങ്ങൂല നമ്മള കൈ ആഹ് വ്ല അമ്മാക്ക് ഇല്ലല്ലോ ഇവൾക്ക് വരുമാനോന്നും ഇല്ലല്ലോ നോക്കേണ്ടി വരും ദേ ഇപ്പ പണി ഇള്ളപ്പോ കുഴപ്പ ഇല്ലേന് പണി കുറഞ്ഞപ്പയിനി അമ്മതനുസരിച്ച് നിക്കണോ ഇപ്പൊ കുട്ടികളെ യൂണിഫോമൊക്കെ അടിച് ച്ചാൽ തന്നെ നല്ല വിലയല്ലേ
ആഹ്
ഉം കൈയൂള്ള പൈസ അങ്ങനെ തന്നെ പോവും
അടിച്ചാൻ അടിച്ചാനൊക്കെ അറിയോ
അടിക്കാന് മാക്സി അങ്ങനേ ക്ക അടിയ്ക്കൂള്ളു
ആ യൂണിഫോം അറിയണ്ടാവലല്ലേ അതൊക്കെ പഠിച്ചാ മതിന്നാ പിന്നെ അങ്ങനത്തേനൊക്കെ അറിയ
ആഹ് എന്താന്നോ കാര്യേ കാര്യായിട്ടെന്താ മെഷീന് എടുക്കാൻ മടിയാ അത് കീറിയതായി ക്കോട്ടെ എടുക്കാൻ ഭയങ്കര മടിയാ ആർക്കും ശ്രദ്ധിച്ചു പോണ്ടെ എല്ലാരും പറയണ ഇതാണെ എടുക്കാൻ മടിയാണെന്ന് മെഷീൻ എടുക്കാൻ കീറിയതോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രൗസർ കീറിയതോ അതൊക്കെ ആയാലും ഇരിക്കാൻ മടിയല്ല മാക്സി ആഹ് പുതിയത് കിട്ടിയാലേ നമ്മള് തൊട ഒറക്കു അങ്ങനൊക്കെ ഇതാകും നമ്മൾതിട്ടോ പുറത്തുന്ന് അതങ്ങനെ വാങ്ങലൊന്നുമില്ല
ഉം ഇവിടേം ഉണ്ട് എന്റെമ്മ നാട്ടില് ഇവിടെ മെഷീനുണ്ട് എടക്ക് കേടാവോ അത്യാവശ്യമുള്ളതൊക്കെ അടക്കണോങ്കി
ആഹ് എങ്ങരുണ്ടിപ്പ ആഹ് പിന്നെ ഇളച്ചിന്റെ ഇളച്ചി കൊണ്ടോന്ന് അടിച്ച് പോവും അപ്പ ഇന്നലെ ഒക്കെ അടിച്ച് പ്പ ജാമായി അതൊക്കെ കഴിഞ്ഞ് അറിയ നമുക്ക് ശ്രദ്ധിച്ചില്ല ഇവന് പറ്റി അറിയില്ല എണ്ണ കൊടുത്ത് നോക്കണം ന്താ അറിയില്ല അല്ല്മ ഒലുതോല ഒന്ന അടിച്ചുോലിക്കടിച്ചറിയാ
ഉ ഉ
ഉ അതുപലെന്നെ അടിച്ചോളും ഇോടെ എ തരാമാ ആഹ് ആഹ് അല്ല ഇന്നോട്ൊ അടിക്കാൻ മ പറയാ മതിങ്ങളന്നെ നിങ്ങളന്നെ അടിച്ചുൊളാറി
ഉ ഉ നമ്മൾ തന്നെ അടിച്ചാ മട എന്നിട്ട്ന്നെ പറത്ത് തിക്ക
ആ് അതന്നെയ വക്കാ മടിപ്പൂള് അത് നന്നാക്കിയമ്മോൾ നോക്കിയ ചയിച്ചു ഞാ പ ഞാനും വക്കീല എണ്ിയർരുന്നു
ആഹ
ഇനിയിപ്പോ എമ്മതി അടച്ചാണ്ടാവളി ഉപകാരം കണ കേയറി എന്ത ആഹ ചവിട്ടി നടി എല്ലാം മറ്റതല്ല കല്ലാംള്ള
അതെല്ലാം ചവിട്ടല്ലേ
ഏ
നമ്മള് അട കളലൊക്കെ ഇടല്ലേ ചവിട്ടി ആ ആഏ അതക്കിന്റെെ മിക്കല ഉം എന്റെ അമമാക്ക് ഷെമീസ ഒക്കെ അടിക്കാ അറിയായിരുന്നു
ആ അപ്പളോ
ഇപ്പ ആ മാറ നിിക്കണന്നൊക്കെ പറയണ്ട് ഒന്നാ ഇമക്ക് ഇങ്ങനെ നോക്കാഞ്ഞാല് മെഷീൻണ്ട് പക്ഷേ അതേപോലെ തന്നെ കീറിയതൊക്കെ അടിച്ചാൽ മാത്രേ ഇരിക്കലള്ളൂ പിന്നെ ട്ട് കൊറെേ സ്ീലൊക്കെ ബാക്കി ഉണ്ടെങ്കി അങ്ങനെയൊക്കെ
ഡിസൈനൊക്കെ പോണം അതിനൊക്കെ വിടേണ്ട അന് മണം കായ ഫ്രീ ആയിട്ടൊക്കെ ആ ഫ്രീ ആയിട്ടക്കെ എസക്കെ ടല്ല അപ്പോഴും ചോദു നോക്കിട്ടൊന്നന്ന് ചോദിച്ചു നോക്കി അ അയക്ക അറിയുള്ളൂ
ഉം അ നല്ലതാ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കേറി കിട്ടിയ അടിപളയാ നല്ല പയസുണ്ടാക്കാ
ആഹ പിെ കല്ലന്റെ വേണോ നമ്മള് കല്ലപ്പ മമ്മളലും വെക്കട്ടോ ആയിരത്തി അഞ്ഞൂറ് എത്ര കൊടുത്താലല് നമ്മളെവനെ വെക്കാം
ഉം ഉം രണ്ടയാച്ചവിട്ടണ്ട അസുഖാണ്
ആഹ് സുഖമാണ് മേണ്ട അടിഞ്ഞിട്ടു ഇപ്പ ചവിട്ടി ആാവുമ്പോ ഒത്തി നമ്മളെ വലിച്ചു ട്ടിൽന്നക്കെ ആകുമ്പ നേരം കുറയാ
ഉം നമ്മക്ക്ന്നെ മടിയാണ് ്മക്ക് ഇരിക്ക നാല വച്ച മുന്നെ ഉം
ഞൻ അടണ്ട ഒരു വെണ്ണ് അത് അടിച്ചു അതിന് അട പ പങ്ങനെ പോയില്ല കണ്ടിട്ടില്ല കാണൂില്ല ഇനി ഇതേമാതിരി നമ്മളിപ്പോൊ ഒരു മോഡല് അത് ഇന്ന മോഡലന്ന് കാണിച്ചു കൊട്ടാലേ അതേപോലെ അങ്ങോട്ട അടിച്ചു തര അടിച്ചു തരും അത്പ്പ അടിച്ച് അങ്ങ കൈിട കണ്ടിട്ടുള്ളൊരു കൈിവാണ്
ഉം അങ്ങനൊക്കെ ആയാൽ നല്ല ലാഭാണ് നമ്മക്കെന്നെ
വരുമാനം ഉണ്ടാക്കി
ഓർക്കും വരുമാനംണ്ടാക്കാം അതുപോലെ നമ്മുക്ക ഒരു പെരുന്നാൾക്ക് ഡ്രസ്സ് അറണേ അമ്മക്കക്ക് ഇഷ്ടത്തിന് അടിക്കാലോ
ആഹ് അതിന്റെ പുതിയ് നല്ല ആ് വല്യ കന്ന്റെ വല് മെഷൻൊക്കെ വയോടുപ്പ അടിക്കലണ്ട്പ്പ ഞങ്ങളൊക്കെ അടിച്ചാലുണ്ട് പൈസ എല്ലാം വേണം പല പൈസ ആ ശീല അയിന്റെ അടുത്ത്ണ്ടാവും ചിലപ്പോ ചില ശീല നമുക്ക് പറ്റാണെങ്കില് വീട്ടന്ന്ടാനൊക്കെ നമ്മള് അതിനോട് അടുപ്പിക്കും ഞാൻ പറിൽ ഇങ്ങനെ ഇണ്ടാക്കീട്ട് ടെ കടേലൊക്കല്ല മോഡല് നമുക്ക് തോന്ന്യെ മോഡലൊക്കെ ഇണ്ടാക്ക്യൊടുത്താല് പൈസ കിട്ടിട്ടൂ
ആ കൊറെ തിണ്ടല്ലപ്പൊ ബിസിനസ് നമ്മള അറിയാത്ത എത്രയോ ബിസിനസ്സ് നമ്മള ലോകത്തിണ്ട് ഉ നമ്മള അതിനെ പറ്റി അന്വേഷി ക്ക്ണില്ല ഇതേപലെ സെൽഫ ആയിട്ട് തുടങ്ങുന്നവരുണ്ട്
ആ ഞാൻ വിളിക്കന്നാല്
ആഹെ കോട്ടെ